അ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം ആഹ കേൾക്കണ്ട്.
ആഹ നല്ല വിശേഷം എന്തായി
ഉച്ചക്കുള്ള- ആഹ ഫുഡായി
ആ ഊണ് ഒക്കെ കഴിഞ്ഞില്ലല്ലോ അല്ലേ
ഇല്ല ഊണ കഴിില്ല ഇവിടെ ഞങ്ങള് ഒരു മണിയൊന്നും ഒന്നും അല്ല ഹ്
അതേല്ലേ അപ്പ നിങ്ങള് എപ്പഴാ കഴിക്കണേ
ചേച്ചി ചോറൂണാ ആ
അതെ ആ എല്ലാ പണീം കഴിഞ്ഞ് കുളീം കഴിഞ്ഞട്ടല്ലേ
ആ അങ്ങനെ അടുത്തു വന്നിരിക്കും ചെല ദിവസൊക്കെ ഉ ള്ളി കേറിക്കോളും
അതെ ആ
ഇല്ലെങ്കി എന്താന്ന് വെച്ചാ ഇല്ലെങ്കി ചുമ്മാ ഇങ്ങനെ എന്തയലും ഒക്കെ തോണ്ടുമ്പ
ആ അ ആ ഓ ഓ ഓ ഓ ഓആ ആ ആ ഞാ ആ ഓ ഓ മന സ്ലൈ ആ സ്ഥലോക്കെ ഇണ്ട അപ്പൊ നിങ്ങ്ക്ക്
ആ
സ്ഥലോക്കിണ്ടാ
കൊറച്ചിണ്ട് അ ഹലോ കേക്കണ്ല്ലേ
ആ ഇപ്പൊ കേക്കൺണ്ട് ഇപ്പൊ കേക്ക് ക്കണ്ട് കേ ക്കണ്ട ആ ഉവ്വ ഉവ വ ആ നിങ്ങ്ക്ക് ആ ദിവസങ്ങ
ഉം എന്താ കൊറച്ച് ഉണ്ടായല്ലേ അത് ദെനെക്കെണ്ടായി എന്തോ
അതേല്ലേ ആ കൊറച്ച് സ്ഥല ണ്ടെങ്കിലും അപ്പിടീം പുല്ല് പുല്ല് ഇപ്പഴും മഴേത്തല്ലേ
അല്ല
വിട്ടു പോകാണാ ചേർന്ന് നീങ്ങിക്കെന്നാ ഇപ്പൊ കേക്കാൻ പറ്റണ്
ഓ ആണോന്നോ നല്ല പുല്ല് കേറു ന്തോരും തെളി
ഇപ്പൊ കേക്കാൻ പറ്റൺണ്ടാ
ആ ഇപ്പ റെഡിയല്ലേ
ആ ഇപ്പ റെഡിയാണ് റെഡ്‌ യാണ് ആ ആ പുല്ലൊക്കെ ഇണ്ടോന്ന് വീട്ടില് മുറ്റ് മുറ്റത്ത് പുല്ലക്കിണ്ടാ എവടന്നാ അങ്ങോട്ട്ന്നെആ ഉവ്വ ഉവ മനസ്സിലായി ആ ആ ഹാ എന്തായി ഞങ്ങട ഫുഡൊക്കെ റെഡി ആയി ഫുഡ് കഴിച്ചിട്ടൊന്നുല്ല
എ
എന്ന സ്കൂൾ ഓർക്കണ് അതിന്റെ ഒരു ഹാലും ബുക്കം ഒന്നും പൊതിഞ്ഞിട്ടില്ല അങ്ങനെ നിക്കണ് ആ നിങ്ങൾ ഞ്ഞ
പൊഞ്ഞ കൊടുക്കണോ മക്കൊക്കെ
പൊതിഞ്ഞു കൊടുക്കണ എളയാൾക്ക് പൊതിയണം
ആഹ
ഇളയാക്ക പോ ഇളയാ അതെലേ ആഹ എല്ലാം കഴിഞ്ഞാ എന്നിട്ട എല്ലാം പുതിയലും പറക്കലൊക്കെ കഴിഞ്ഞാ
ഇല്ല കഴിഞ്ഞില്ല ഒരാക്ക്
ആ അപ്പൊ ആ സാധനങ്ങളെല്ലാം മേടിച്ചില്ലേ?
എല്ല ഒരാൾ സ്കൂളിൽ നിന്ന് മേടിക്കുന്ന അപ്പം ചേർ ക്കാ നേരത്തു
ആ അപ്പൊ നാളെ പോകുമ്പോ മേടിച്ച കൊണ്ടന്നട്ട് പിന്നെ പതിയാൻ നിൽക്കണംല്ലേ
ഞാ പറഞ്ഞോണ്ടാക്ക ആഹ് പുതിയ എനിക്കാ തുർക്കോ
ആ അപ്പനി നാളെ പോകുമ്പോ എല്ലാ പുസ്തകവും കിട്ടോ? ആ നാളെ പോകുമ്പോ എല്ലാ പുസ്തകവും കിട്ടോ
കിട്ടും കിട്ടും അതങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട ഒരു കുട്ടിയുടെ പേര് എഴുതി അവർക്ക് നോട്ടും ടെക്സ്റ്റും എല്ലാം സ്കൂളിൽ തന്നെയ
ആ നോട്ട്സും കിട്ടുവല്ലേ
ആ അതൊരു ബാ അങ്ങനെ ഇവന്റെ പേരുഴതി എല്ലാ പിള്ളേരുടെ പേരു എഴുതി അവർക്ക് വേണ്ട സാധനം എല്ല ഒരു വിഷ് സ്കൂളിന്റെ പേരിലുള്ള ഒരു വിഷ പേപ്പറിൽ അങ്ങനെ ആക്കി വെച്ചേക്കുവ നമ്മള് ചിലപ്പോ ആ കിറ്റിങ് എടുത്ത വരുവാ
ആ അതെ ആ അപ്പ അപ്പൊ കൊഴപ്പല്ല ആ ആ എപ്പഴാ സ്കൂൾ ബസ്സൊക്കെ വരല്ല വീട്ടില്
സ്കൂൾ ബസ് ഒമ്പത് മണിയാകും വരുമ്പോ
ഒമ്പത് മണി ആവുംല്ലേ നിങ്ങക്ക് പഠ അടുത്തായിരിക്കുവല്ലേ അതാണ്
ആ ഒരുവിധം അടുത്താ
ആ അപ്പൊ കുഴപ്പമില്ല ഒൻപത് മണിയാവുമ്പോൾ സമാ സമാധാനം ഉണ്ട്
സമാധാനം ആ അതെ അതെ എന്നിട്ട് ട്ട് ഇതിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എട്ടര എട്ട് മണിയ ആക്കും എഴുനേൽക്കാൻ
ആ ഇച്ചിരി വൈകി എണീച്ച് കഴിഞ്ഞാ ഭക്ഷണം കഴിക്കാനൊക്കെ ക്കെ പാടു വരും ഭക്ഷണം കഴിക്കു കറക്റ്റ് ആവൂല്ല
കറക്റ്റ് ആവൂല അല്ലെങ്കിൽ ചിലപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് ഒക്കെ പോവളൂ ഫുഡ് രണ്ടു വായൊക്കെ ചെന്നിട്ടേ പോവളൂ
അതെല്ലേ അപ്പൊ സ്കൂള് തുറങ്ങിയ പാട എന്നുവച്ച് ആഹ
ചില ദിവസം പോണില്ല എന്ന് ഒരാൾക്ക് മൂട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും
ആ പിന്നെ നമ്മള് നിർബന്ധിച്ച് കട്ടി കൂട്ടണം
കാട്ടി കുട്ടണം
ആ പക്ഷെ ഒരു ദിവസം പോകാതിരുന്നാലും പാടാണ്ട എന്തോ ഈ പഠിപ്പിച്ചു കൂട്ടണേ
ഓ ആണോന്നോ പഠിപ്പിച്ചു പറഞ്ഞ പിന്നെ കൂട്ടുകാര നോസ് മേടിച്ച ആ പറഞ്ഞു അത് പഠിക്കൂല്ല പിന്നെ അങ്ങനെ പാടു വരും
ആ പിന്നെ നമ്മൾ എഴുതി എഴുതികൊടുക്കാൻ പറയും അതെല്ലാം പാടാണ്
ആ ഹാ ഹാ ഇവിടെ എഴുതി കൊടുക്കാൻ പറയൂലേ എഴുതി എറെ ഹാൻഡ്ററ്റിംഗ് പിടിക്കും ടീച്ചറെ
ആ..
കൈയ്യക്ഷരം മ് ആ പറ്റൂല്ല പറ്റൂല കയ്യക്ഷരം ഇങ്ങനെ അവർക്കിങ്ങനെ ആ ടെക്സ് നോട്ട് ബുക്ക് നോക്കി നോക്കും
ആ
ആഹ ചെക്കിങ്ങും ഉണ്ടായ ഉള്ള മാർക്ക്
ആ അപ്പൊ നോക്കൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ആഹ ചിസ്ട്ടാണെങ്ക കുഴപ്പമില്ല ചിസ്ട്ട നല്ലതാ
ശ്രദ്ധിക്കണം വഴക്ക് പറയും
മ്
അതെ നല്ലതാ എന്ന എന്നൊക്കെ കാണിച്ചാല അവിടെയും കള്ളത്തരം കാണിച്ചൊണ്ട് ഇരിക്കുവല്ലോ മക്കള് പാവം തോന്നും ഇങ്ങനെ ഒരു ദിവസം പോകാതെ ഒത്തിരി എഴുതുമ്പോഴത്തേക്കും
അത് ശരിയാണ് ഉം രാവിലെ എന്താർന്ന് ചായേടെ കടിയൊക്കെ
ഉം
രാവ് എല്ലും ക പ്പ ഇണ്ടാക്കി
ആഹ് എല്ലും കപ്പ ഇണ്ടാക്കിയല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഇടിയപ്പം ഇണ്ടാക്കി ഇറച്ചി കറി ഇരിക്ക്‌ണ്ടായി ഇറച്ചിക്കറി ഇന്നലെ വച്ചത് ഇരിപ്പ്ണ്ടായി ആയി അപ്പം നോക്കിയ നല്ല ഇടിയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇടിയപ്പ് പ്പുണ്ടാക്കി എന്നും ഈ പുട്ടായത് കൊണ്ട് ഇടിയപ്പം ഒണ്ടാക്കി ഇന്ന്
അതേല്ലേ തേങ്ങക്കെയിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കണത് തേങ്ങ എവിടായിടണേ നട്ക്കാണോ മേളിലാണോ എവിടെയ
തേങ്ങാ ഒ നമ്മള് പീച്ച് ഇങ്ങനെ അ അച്ചും കൊണ്ട് ഇങ്ങനെ കാണി പീച്ചണേന് മുമ്പായി ട്ട് അതിന്റെ ബ ഇതിന്റെ അക ത്ത്ടും ആ ഇഡലി ചെമ്പിന്റെ തട്ടില്ലെ തട്ട് ട്ടിന്റെ അകത്ത് ഇടും നിങ്ങളെങ്ങനെ ഇടെം വെളിച്ചെണ്ണ തൂ ക്കും ആ വെളിച്ചെണ്ണ തൂത്തില്ലെങ്കി വിട്ടു വിട്ടു പോരൂലല്ലാ
ആഹ് വെളിച്ചെണ്ണ തൂത്തിട്ട് തേങ്ങ ഇട്ടിട്ട് റെഡിയാ പാലു മേൽ വീശുക
ആഹ് അങ്ങനെ ചെയ്യും അങ്ങനേണ്
ക്കേർണേ
ഏത് ആ ഏറ്റവും മേളില് ഇടിയ പീച്ച് കഴിഞ്ഞിന്റെ മേളില് ഇടുവല്ലേ ആ ആ അതാവാ ശരി എന്നാ വെച്ചാ കമ്മത്തുമ്മ അപ്പ കറക്ട് ആയിട്ട് കിട്ടാൻ ല്ലേ
അങ്ങനെയല്ല ആ ഇടിയപ്പം ഒന്ന് ഇങ്ങനെ പീച്ചി പകുതിയായി കഴിയുമ്പോ തേങ്ങ ഇങ്ങനെ ഇടും എന്നി
ആഹ് അങ്ങനെ ഇടോ അതെ ആ ആഹ് അത് നല്ലായിരിക്കൂലേ അപ്പ ആ ആഹ് ആ അത് ഞങ്ങള് ചെയ്തിട്ടില്ലാട്ടാ തേങ്ങ ആ ഉള്ളിൽ ഉണ്ടാവും ശരിയാണ് മറ്റേത് തേങ്ങ അടിൽ ഇണ്ടായാലും തേങ്ങ പോകും ആകെ പാത്രത്തിൽ കിടക്കായിരിക്കും
ആഹ്
ഉം തേങ്ങ ആകെ പാത്രത്തില ആയിരിക്കുള്ളൂ അത് പുട്ടിനും അങ്ങനെയാല്ലോ നമ്മള് മേളിട്ടാലും കിട്ടൂല മേളിലിട്ടാലും പത്രത്തി തന്ന കിടക്കും നടുക് കിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകൂലട്ടാ
എവിട്ട് പോകൂല പോകില്ല ഇനെ പിച്ചെടുക്ക്പോം നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റോട് കൂടി കി
അ അതന്ന അതന്ന അങ്ങനെ കിട്ടും ശെരിയാ
ആഹ് തേങ്ങേല് ശകലം ഉപ്പു ഇടും
ആഹ് ആ അത് നല്ലതാണോ അത്
ചേർക്കു ആഹ് നല്ലതാ അപ്പൊ അധികം ചേർക്കൂല ഒരു തേങ്ങ ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടി മാത്രം അപ്പ ആ ഇടിയപ്പം ഇങ്ങനെ എടുക്കുമ്പഴത്തേക്ക് ആ തേങ്ങയും കൂടെ കടിക്കുമ്പ ഒരു പ്ര
ടേസ്റ്റ് ഉണ്ടാവൂലേ ആ ഇനി അതൊന്ന് ചെയ്ത് നോക്ക ട്ടെ ഉം നിങ്ങള് പിന്നെ ഈ നമ്മള് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണ അപ്പത്തിന്റെ പേരെന്താ മുട്ടപ്പം ഉണ്ടാക്കും മുട്ടയപ്പം മുട്ടയപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുട്ടയും മൈദപ്പൊടിയും കൂ കൂടി കലക്കിട്ട് അത് അതിനെ എന്ത വേറൊരു പേര് ഇണ്ടാവും ആ മിക്സിട ജാറിലിട്ട് അടി ച്ചിട്ട് നമ്മള് തേങ്ങാപ്പാല് കൂട്ടി കഴിക്കലില്ലേ
ഇല്ല അങ്ങനെ ഇണ്ടാക്കൂലല്ലോ
ആഹ് അതെ. മൈദപ്പൊടി കലക്കിയിട്ട് രണ്ട് മുട്ടയിടും പണ്ട് ഒരു കപ്പ് മൈദപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല എന്നാ അതിനെ തി ഈ ഒറോ ട്ടീന്നൊക്കെ പുറത്തോട്ടൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ അയി നെ ഒറോട്ടി തന്നെ പറയണേ. അന്നിട്ട് നമ്മള് അയിന്റെ ഇപ്പ ചട്ടിയുണ്ട് ഈ ട്ടപ്പം ചൂടു ചട്ടി പരന്നിരിക്കണ ചട്ടി മണ്ണിന്റെ മണ്ണിന്റെ ചട്ടില് അത് ചൂടാവുള്ളൂ.
ആഹ്.
ഇച്ചരുപ്പ പ്പ് കൂടണം എന്നിട്ട് മണ്ണിന്റെ ചട്ടീല് ചുറ്റുണ്ട് ഒരു കൈ ഒരു കൈൽ ഒഴിക്കാവുള്ളൂ ആ ഒരു കൈല് നമ്മളി മൊട്ടായിട്ട് കലക്കണ കൊണ്ട് നന്നായിട്ട് പൊന്തി വരും നമ്മൾ അടച്ച് വെക്കും ചെറിയ തീല് സിമ്മിൽ തന്നെ ഇന്ന് വേവണം എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച കഴിയുമ്പോൾ ഇങ്ങനെ മൊത്തം ഹോളും വരും തുള്ളി തുള്ളി തുള്ളി ഇങ്ങനെ കുത്ത് കുത്ത് കുത്ത് പോലത്തെ ഹോൾ വന്നിട്ട് അത് നമ്മള് നല്ലോണം വെന്തെയ്യുമ്പോ നമ്മള് പാത്രത്തിലേക്ക് മാ റ്റ എന്നിട്ട് തേങ്ങാപ്പാലില് മധുരം ഇട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ഇണ്ട്.
അ അതെ അത് അങ്ങനെ ഒഴിക്കുമ്പോ എത്ര കട്ടി വേ എന്തൊര
കട്ടിന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കൈയിലാണ് ഒരു തവിക്കൈയില് മാ അത്ര അതിനത്തേക്ക ഒഴിക്കാവുള്ളൂ നമ്മള് ഈ ചട്ടിയുടെ അകത്ത് ഒരു തവി കൈയില് അപ്പൊ അതന്സരിച്ച് നമ്മളങ്ങനെ ഒഴിക്കമ്പോ തന്നെ അത് ഏഹ് പരത്തണ്ട അത് പതക്ക ഇങ്ങനെ ഇതായിക്കോളും എന്നിട്ട് അത് തന്നെ അങ്ങനെ ഒരുപാട് ലൂസ്സല്ലേ നമ്മള ഈ പഴംപൊരിടെ ഒക്കെ ഒരു ലൂസ് ഉണ്ടാവൂലേ
ആഹ
അത്രയും ലൂസ് ആാക്കി എടുക്കാ നമ്മള് ഒഴി കിക്കുമ്പോ തന്നെ പതക്കെ പരന്നു പോകും അങ്ങനത്തെ പരന്ന ചട്ടി അത് അതിന് മാത്രം ഉള്ള ഒരു ചട്ടിയുണ്ട് അതിന്റെ ആ ചട്ടിയിൽ മാത്രം ചൂടാവുള്ളത്
ആഹ അത് ഞാൻ കേട്ടിട്ടില്ല റോ
ആഹ നിങ്ങൾ കേൾക്കാനൻായിരിക്കും നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള ഇവിടെയക്കെ പണ്ട് എപ്പോഴും ഉണ്ടാക്കുവാര്ന്ന് അതിന്റെ തന്നെ ചട്ടി വേണം മാ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണും മൺചട്ടിയാണ് മം അപ്പൊ ആ ചട്ടിയില് തന്നെ ഇണ്ടാ ക്കി എടുത്ത് അങ്ങനെ വരുമ്പ അത് നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടാ പിന്നെ അടിൽ കരിക്കാണ്ട് നമ്മള് അടി കിട്ടെങ്കിൽ നമ്മള് സവാള വട്ടം കണ്ടിച്ചിട്ട് എ നമ്മ തൂത്ത് കൊടുത്തിട്ട് എടുക്കണം ആഹ അപ്പൊ വിട്ട് വിട്ട് ഇങ്ങനെ പോന്നോളും ഓരോന്നിനും അങ്ങനെ ചെ ചെയ്യണം അപ്പൊ നല്ല ടേസ്റ്റ് അത് പിള്ളേർക്കൊക്കെ വല്യ കാര്യ
ആ അതെല്ലേ ഞാന ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ
ആ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നാ ശരിയെന്ന ശരിയെന്ന വെച്ചോ ഓക്കൊ എന്നാ
ആഹ ഓക്കെ ഓക്കേ